ഹലോ, ഹലോ
ഹലോ, കേൾക്കുന്നില്ല
ആ, കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കന്നില്ലേ ആ എന്തൊക്കെയുണ്ട് വിശേഷം
ശേഷം സുഖമായിട്ട് പോകുന്നു, എന്താ പരിപാടി
പണികളൊക്കെ കഴിഞ്ഞോ, മഴ ഇല്ല ഇപ്പൊ ഒരു മൂട ഇടലുണ്ട്
ആ, പണീണ്ട് കഴിഞ്ഞോണ്ടിരിക്കുന്നു
ഉടലെതന്നെ ആായിരുന്നു ഭക്ഷണക്കായോ
ഭക്ഷണം ചോറായി കറി അടുപ്പത്തുണ്ട്
വെജിറ്റബിൾസാ
മീൻകറി അടുപ്പത്ത് വെച്ചിട്ടിരിക്കുന്നു
ഉം മക്കളൊക്കെ ക്ലാസ് പോയി ഓ, ഇവിടയും ചോറും കറിയൊക്കെ ആയി ഞാനിപ്പോ ചെറുതുണ്ട് ഇപ്പൊ ചെറുതിനിനെ ഉറക്കിങ്ങാണ്ടിങ്ങനെ ഇരിക്കെ ആയിരുന്നു.
ആ പൈസ
ഒമ്പത് മാസം
ആ, എന്തൊക്കെ
വേറെ രണ്ടുപേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട്
ആഹ്
എല്ലാതും ഒതുക്കി ഇങ്ങനെ നിക്കുവാണ്
അതെ എന്താണ് കറിയിന്ന്
ഇന്ന് ഇവിടെം ഫിഷ് തന്നെ മീൻ തന്നെ
അതെല്ലേ പച്ചക്കറി ഒന്നും ഇല്ലേ
പച്ചക്കറി അതാണ് പച്ചക്കറി ഒന്നും ആർക്കും വേണ്ടപ്പോ
മ്മ് വേണ്ടാല്ലേ
പച്ചക്കറി മേലേക്ക് പോവില്ല ഒക്കെ ചിക്കന് ഫിഷ് അതേപോലത്തെ ഫുഡായിരിക്കും ഐറ്റംസ് എല്ലാർക്കും സ്കൂലേക്ക് മ്മ് സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടു പോണോ മക്കൾക്ക്
ആഹ് വേണം മോൾക്ക് വേണ്ട
വേ ണ്ടല്ലേ
മോന് വേണം മോന് ഫുഡ് വേണം അപ്പൊ അവന് ചാ ഒരു ചാറ് കറിയും ഒരു മീനോ മുട്ടയോ എന്തെങ്കിലും കൊടുത്ത വിട്ടാൽ മതി
ഇവിടെ രണ്ടു പേർക്കും വേണം സ്നാക്സും വേണം അതുപോലെ തന്നെ ഫുഡും കൊടുത്തു വിടാ
ആഹ് എ
വലുത് നാലിലാണ് ചെറുത് ഒന്നാം ക്ലാസ്സിലും ആണ്
ആഹ്
രണ്ടാക്കും രണ്ടു തരം ഫുഡ് ഡുകളാ
ആഹ് അപ്പൊ ഒരു കറി
ഒരു കറി വേണ്ടേ എന്തേലും കൂട്ടാൻ വേ അങ്ങനെ കൊണ്ടു പോവുള്ളു കറികളായിട്ട് അങ്ങനെ പോവൂല ഉം
ആഹ
പിന്നെ ബ്രേക്ക് ടൈം ഉണ്ടാവും അപ്പൊ ആ ടൈമിന് എന്തെങ്കിലും കൊടുക്കണോ ആദ്യെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പ്രൈവറ്റ് ആയോണ്ട്
അല്ല അപ്പൊ ആ സമയത്ത് പിന്നെ സ്നാക്സ് കഴിക്ക ഴിക്കാൻ സമ്മതിക്കോ
ആ രണ്ട പിീരീഡ് കഴിഞ്ഞാല് പിന്നെ അവർക്ക് സ്നാക്സ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ട്ട്പിന്നെ
ആഹ ആ നമ്മ
ഇപ്പ വെക്കേഷൻക്കെ കഴിഞ്ഞിട്ടുള്ള ഏ പറ്റില്ലല്ലേ വ ചെറിയ മക്കളായനൊക്കെ കൊണ്ട് അവര് അതിനുള്ള ടൈമ കൊടുക്കും
കേരിക്കാർ കാത്തുപറ്റും ബാക്കി ഇഷ്ടാ ആ് ഒന്നാം ക്ലാസ് മുതലുള്ള പിള്ളേർക്ക് അവര് തന്നെ കൊടുക്കും അല്ല അതെ എട സമയത്ത് അ
ആഹ
സഹായിക്കത്തൊന്നുംില്ല ഇവിടെ ഒറ്റ സ്കൂൾ ആ ഈ വസ്തുന്ന് നമ്മുടെഈ നാട്ടിൽന്ന്ഒറ്റസ്കൂളും അതൊന്നുംല്ല
ആണോ ഇവിടെ അതുണ്ട് ഇവിടെ എൽ കെ ജി യു കെ ജി പ്പേരിഅവിടുന്ന് തന്നെ അവര് കൊടുക്കും ചായ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കില അവര് കൊ കാരണം രാവിലെ നേരത്തെ ബസ് വരുന്നതിനെ കൊണ്ട് അവർക്ക് ഫുഡ് മര്യായിക്ക് കഴിക്കാൻ കഴയില്ലോ
ആഹ ആ ആഹ അപ്പൊ ചായയും കൊടുക്കും
ട്ടുള്ള തറപ്പല്ലായിരുന്നുോ ടൂറൊക്കെ പോയി ന്നോ
ആഹ ടൂറ്പോയി ദൂരൊക്കെ പോയിട്ടു വന്നതാഞങ്ങള് മൈസൂർക്ക് പോയി
അവിടെ നിന്നിട്ടുണ്ടാവൂലേയൊരു ദിവസം
ആ... അവിടെയെന്റെ ചേച്ചിയുണ്ട്. അപ്പചേച്ചീടെ അടുത്ത് അടുത്തുപോയി അങ്ങനെ അവിടെല്ലാം കണ്ടിട്ട് കറങ്ങി, ചുറ്റിക്കണ്ടു പറ
നമ്മളും വെക്കേഷനിലി ങ്ങനെവയനാട് ചുരംകേറിയിങ്ങനെ ഒരുപരുപാടിയുണ്ടായിരുന്നു. ഉംപരിപാടിയുണ്ടായിരുന്നു, അപ്പൊഅങ്ങനെ വയനാട്ടില് അപ്പോആപരിപാടി കഴിഞ്ഞങ്ങനെ കറങ്ങി വസനഗുടി വഴിയങ്ങനെ പോന്നോരോ ആനിമേൽ ചുരംകണ്ടങ്ങനെ മക്കൾക്കതുകണ്ടാ മതിയല്ലോ
അ.. അതെ ഞാൻ മൈസൂർ പോയി, ഊട്ടി, മൈസൂര് ഈ പ്രാവശ്യം മൈസൂറും പോയി. ഊട്ടിയുംപോയി ര ണ്ട്‌, രണ്ടുസ്ഥലത്ത് പോയി.
ആഹ്, ണ്ട്സ്ഥലത്തു പോയില്ലേ
അഹ് അഹ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കൂ ഞാ സ്കൂളി പഠി പ്പിക്കുന്നുണ്ടായിരുന്നോ? ന്നേരം ടീച്ചേഴ്സും, ങ്ങളെല്ലാരു കൊഴുത്ത് ഊട്ടിക്കുപോയി ആഹ് ഊട്ടിക്കുപോയി.
വിട്ടിന്ന് എല്ല വീട്ടീന്ന് കുട്ടികളെയും കൂടി മൈസൂർക്ക്പോയി പിന്നെ സമയം പോയിക്കൊണ്ടിരിക്കുവാ
ഉം എന്താ അറിയില്ല
അതുകാരണം പിന്നെ ഇപ്പംപോക്കില്ല സ്കൂളിലെ ഇപ്പം പോയില്ല ഈ വർഷം പോയിട്ടില്ല. ഇടവിട്ടെടവിട്ട് ഞാൻ സ്കൂ ആ
ഞാനുംവർക്കു- ഉണ്ടായിരുന്നു പക്ഷെ ഇതായിരുന്നു നമ്മളെ ടീച്ചിങ്ങിന്റെ പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു അതുകൊണ്ട് പിന്നെ സൗണ്ടിന് വലിയ വലിയ കുട്ടികലാകുമ്പോൾ നമ്മക് സൗണ്ടിന് പ്രശ്നം വല്ലാതെ വരില്ലല്ലോ പിന്നെ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിപ്പിക്കുമ്പോ സൗണ്ടിന് നല്ല പ്രശ്ന ഞാനീ ടിടി സിന്റെ ടിടി സിന്റെ തന്നെ ടി ടി സിന്റെ കോഴ്സിങ്ങ്ന് നമ്മളെ പീപ് പ്രീ പ്രൈമറി, എൽ കെ ജി, യു കെ ജി പഠിപ്പി ക്കാന്ള്ളെ ഞാനാത് പഠിച്ച് പിന്നെ അവരെ ആഹ് മാ വേറെ സ്റ്റുഡന്റ്സിന് ഞാന് അങ്ങനെ പഠിപ്പിച്ച് കൊട് ക്കല്ണ്ടായി പിന്നെ ഇങ്ങനെ ചെറിയ മക്കളൊ ക്കായ് അങ്ങനെ വീട്ടിലന്നെ ആയി പിന്നെ പിന്നെ അയിമലേക്ക് തിരിയാ നേരം കിട്ടി
ആഹ് ഞാ ഞാൻ സാധാണ ടി ടി സിയാര്ന്നെ അ പ്രൈമറി എല്ലാംാം സ്കൂളിലേക്കുള്ള ടീച്ചീഴ്സ് കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്തു അതിന് ആ അ ശേഷമാണ് സൗണ്ട് പോയിത്തോക്ർ തുടങ്ങിയത് പിന്നെ പിന്നെപ്പോ പ എന്നട പ ജർമൻ അല്ല ഇംഗ്ലീഷ് സ്കൂൾ ആയിരിക്കും അതാ ചോദിച്ചേ ഉണ്ടായിരുന്നു എന്നാലും കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ ഒൻപത് മണിക്ക് പോയി വൈകുന്നേരം മൂന്നര ആവുമ്പോൾ തിരിച്ചാൻ പറ്റുവായിരുന്നു
ആണോ
ആ ഒരു ടൈമില് പോുക ഒരു പതിനയ്യായിരം രൂപ ശമ്പളം കിട്ടുക എന്നൊക്കെ പറഞ്ഞത് വലിയ ആശ്വാസ
ഓ വലിയ ആശ്വാസം തന്നെ നമുക്ക് നമ്മളെ ചെലവിനുള്ളത് അതന്നെ ഇണ്ടാക്ക എന്ന് പറയുന്നത് തന്നെ വല്ല്യ ആശ്വാസ
ആഹ് അത് ശ ഓ നിക്കുമ്പോ ആ ഒരു കാലഘട്ടത്തില് പതിനയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞ നമുക്ക് വല്ല്യരു ആശ്വാ ശ്വാസായിരുന്നു കാരണംച്ച്ഴിഞ്ഞാ ആ കാരണന്നെച്ച്അന്നും മക്കളൊന്നും ഇത്ര വലുതായിട്ടില്ല മക്കളൊക്കെ അന്ന് ആ അ ന്ന് മോ മോള് ഒരാളെ ഉണ്ടായിരുന്നുള്ളു മൊ കൊച്ച് അങ്ങനെക്കെ വരുമ്പോ നമ്മുക്ക് വല്യ ചെലവുകളൊന്നും ഇല്ലല്ലോ അത് മാത്രല്ലേ ഞാന് ഉം അന്ന്ന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാരണം വച്ച അന്ന് ഞാനും ഓർക്കുന്ന് ഞാ ഫസ്റ്റില് ജോലിക്ക് കേ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരു പവന് സ്വർണ്ണത്തിന് വെല ഞാൻ ആ വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു ഞാൻ ജോലിക്ക് കേറി ഇപ്പൊ അതെ
ഇപ്പൊ സ്വർണത്തിന്റെ വെല കേട്ടാല് എ് ഇപ്പൊ ഒരു പവൻ കിട്ട ട്ടണെങ്കി അവഒരു ലക്ഷത്തിന്റെ അടുത്ത് കൊടു ക്കണല്ലോ
ഒന്നോ ഒന്നേ മുപ്പ ഒന്ന് ന്നേഅമ്പതിന്റെ അടുത്ത് വേണം പണിക്കൂലി എല്ലാം അടക്കം പണിക്കൂ മുപ്പത് മുപ്പത്തഞ്ച് വേണം എങ്ങനെയാണെങ്കിലും
ഒരു കല്ല്യാണൊക്കെ നടക്കാന്ന് പറഞ്ഞാ തന്നെ ഭയങ്കര ഒരു
ഉം ഇനിയൊക്കെ എല്ലാർക്കും ആ ഇനിയൊക്കെ എല്ലാവരും സ്വർണ്ണം ഒന്നും ഇട്ട് കല്യാണൊന്നും
ഉം അതന്നെ ഇപ്പൊ ഞി ആരും പെണ്ണിനെ മാത്രം മതീന്നറയും
ആഹ് സ്വർണം വേണംന്ന് പറയുന്നോർക്ക് പെണ്ണി ല്ലേനിം
ഉം വീട്ടിലെങ്ങനാണ് കൃഷി സംബന്ധായിട്ട് എന്തെലൊക്കെ ഇണ്ടോ
ആഹ് കൃഷികളുണ്ട് പക്ഷ റ്റ്മാവണ്ട് ഇവിടെ ഇഷ്ടമ്പോലെ കൃഷിണ്ട് റബ്ബറുണ്ട് ക പ്പയുണ്ട് കശുമാവുണ്ട് കുട്യാ മൊളകുണ്ട് കുരുമുളകുണ്ട് കാപ്പിയുണ്ട് വാഴയുണ്ട്
ഏ അങ്ങനെ ഒരുപാട്ണ്ട്ല്ലേ
അല്ലാ എല്ലാക്കും ഓ ഇഷ്ടം നമ്മുടെ വീടിന്റെ സൈഡിൽ അടുക്കളടെ സൈഡിലായിട്ട് നട്ടിട്ടുണ്ട് പിന്നെ വയലില് നട്ടിട്ടുണ്ട് ആ അധികൊന്നും വാങ്ങണ്ട എന്ന അത്യാവശ്യത്തിന എല്ലാം തന്നെ ഒൺ ട് നമ്മുടെ പറമ്പി കൂടെം വയ വയലിലൊക്കെ ആയിട്ട് നട്ട ഓ കഴിച്ചോടും കഴിച്ചോടും ഉ എല്ലാ വെജിറ്റബിൾസും എല്ലാ കൂട്ടോ കഴിച്ചോളും
ടെ മടിയാണ് പച്ചക്കറി കഴിക്കാൻ തന്നെ മടിയാ ആകെരു ഉരുളക്കിയങ്ങ് കഴിക്കും
ആഹ് ഉരുളക്കിഴങ്ങ് എന്താക്കും പൊരിച്ചു കൊടുക്കുവോ അല്ല ഉരുളക്കെഴണ എന്താക്കുന്ന പൊ ചൊട്ക്കും
ആ ഫ്രഞ്ച് ഫ്രൈസ് അപ്പൊ അതാണല്ലോ അങ്ങനെ അ നീളത്തില് കട്ട് ചെയ്ത്ങ്ങാണ്ട് പൊരിച്ച് കൊടുക്കും സ്കൂളിലേക്കൊക്കെ അതാണ് സ്നാക്സിനൊക്കെ കൊണ്ടു പോവ
അതെതേ ആഹ് ആഹ് ആഹ് ആ അവര വീ
അത് ഏത് കോലത്തിലാക്കിയാലും ഒരു കഴിക്കും വീട്ടില് താത്ത ഇണ്ട് ഇപ്പൊ രാവിൽത്തെ പണികളൊക്കെ ഇത്താത്ത ക്കൊരുവിതം ഉതുക്കും ബാക്കി ഇവളൊറങ്ങീട്ട് വേണം എനിക്ക് ഇന്റെ പണി നോ കാന്
ആഹ് ആഹ് ആഹ്
രാവിലന്ന് പറയണ തിരക്കിന്റെ അതതെ വല്ല ഏ ട്ടന്റെ പെണ്ണുങ്ങള് വൈഫ് മൂത്തച്ചിയാണ്
അതെലേ അവർക്ക് മക്കളില്ല
ക്കിണ്ട് അവർക്ക് മൂന്ന് പേരിണ്ട് ആണ്ട് മൂന്ന്
അതല്ലേ ആഹ് ഹ വല്ല്യ കുടുംബമാണ
വല്യ കുടുംബം തന്നെണ്
ആഹാ ഉപ്പ ഉമ്മയൊക്കെയുണ്ടോ
ഏഹ് ഇല്ല ഇപ്പം ഉമ്മ ഇവലെ പ്പേം ഉമ്മേം ഒക്കെ മരിച്ച് പോയി എന്ക്ക് ഉപ്പേമ്മ്യ ക്കണ്ട്
ആഹ് ഹാ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോറ് കഴിക്കാൻ സമയായോ ആഹ് ങ്ങായി
ആഹ് ഓക്കെ ഓക്കെ ശരി